എവിടെ ബ്രോ?
ഇവടെ തന്നെണ്ട്. സുഖല്ലേ
ആ പിന്നെ എന്തങ്ങായ് സുഖാണ്. എന്താ പാട്?
ഫുഡൊക്കെ ഫുട് ഡൊക്കെ കഴിച്ചോ?
ഉം ഞാനും കഴിച്ചു. രാവിൽത്തക്കെ ഫുഡൊക്കെ കഴിച്ചോ? ഞാനെന്താ ദോശ
പിന്നെ ആഹ്
ഉം
ഉച്ചക്കത്തെ ഫുഡിന് കഴിക്കണം. ഇയ്യ് എന്തായി? ച്ചക്കത്തെ ഫുഡൊക്കെ കഴിച്ചയ്ഞ്ഞോ?
ഇല്ല. ഉച്ച റ്റം ഇഷ്ടപ്പെട്ട
ഉം അത് എല്ലാർക്കും ഈ കാലത്ത് ഇഷ്പ്പെടുന്ന സാധനം നിനക്ക് ഇഷ്ടമുണ്ടോന്ന് എനിക്ക് അറിഞ്ഞൂടാ
ആഹാ ഹാ നമ്മള് മന്തി ഫാൻസനെ
പക്ഷെ ഉച്ചക്കാണെ കഴി ഉച്ചക്കാനെ ബി രിയാണേ പറ്റത്തോളു
ആ ആഹ് പിന്നെ എപ്പൊ എന്ത് കൊടുണ്ടു വന്നാലും ഫിർന്നു മന്തിയാണെ എപ്പോളാണെങ്കിലും കഴിക്കും
ആ എനിക്ക് പക്ഷേ എനിക്ക് ഉച്ചയ്ക്ക് ബിരിയാണിയ ആണ് ഇൻട്രസ്റ്റ് മന്തിലോട്ട് ഇൻട്രസ്റ്റ് ഇല്ലാ ഉച്ചക്ക് ബിരിയാണി രാത്രി ആവുമ്പോം പിന്നെ അൺലിമിറ്റഡ് മന്തി
നമ്മള് ന നമ്മള് രാജ രാന്ന് പറ തന്നെ ഫുഡിന് ഒരുപാട് പേര് ഇട്ട രാജ്യമാണല്ലോ
ഓ സത്യായിട്ടോ എല്ലാ എത്തും കാരണം ഇന്ത്യക്ക് കുറെേ പേര് വരുന്നുണ്ടല്ലേ ഈ ഫുഡിനായിട്ട് വേണ്ടി ഫുഡിന് വേണ്ടിട്ട് കുറെ ടൂറിസ്റ്റ്
ഒരുപാട് നമ്മള് കേൾക്കാത്ത ഒരുപാട് ടൈപ്പ് ഫുഡ് ഉണ്ട് ഇപ്പൊ ഡൽഹിയിൽ പോയതാണെങ്കിൽ അവിടെ പല പല വെറൈറ്റി ഫുഡുകളാണ് പിന്നെ ഡ്രിങ്ക്സ് ആണെങ്കിൽ മോഹബത്ത് കാ സർബത്ത് അങ്ങനെയൊക്കെ കുറെ ഫേമസ് ആയിട്ട് ഐറ്റംസ് ഒക്കെ കൊറേ ഇണ്ടല്ലോ
ആഹാ അതെ അതെ എനിക്ക് മ മെന ആയി കഴിഞ്ഞാ ഈ മെയിനായിട്ട് പറയാണെങ്കിലേ ഓരോ സംസ്ഥാനത്തും ഓരോ മെയിൻ ഫുഡ്ഡുകളാണ് ഇപ്പൊ ഏക് കേരള ഇപ്പൊ ഈ കേരളത്തിലാണെങ്കിൽ തന്നെ സത്യ പറഞ്ഞ ഈ ഊണ് നമ്മളെ ഈ ചോറും കൂട്ടാനൊക്കെ ആണെങ്കിൽ തന്നെ അത് കൊറച്ച് ഫേയ്മസാ പിന്നെ മന്തി ഫേയ്മസ് ആണ് പിന്നെ ഈ കർണാടക ബേസിലാണെങ്കിൽ അവരരു ഒരു സാധനണ്ട് ഒരു റവ എന്തൊസ് ല് ഉരുട്ടില് പന്തൂ ലാക്കീട്ട് ഞാൻ കഴിച്ചിട്ടുണ്ട് ഒരു തവണ ഇവിടുന്ന് പക്ഷെ ഇൻക്കിഷ്ടല്ല അവിടെല്ലോ ല്ക്കതാ ഇഷ്ടം ഏ അതേപോലെ തമഴ്നാട്ടിലാണേലും ഓരോർത്തർക്കോരോ ഫുഡ് ഓരോ സ്ഥലത്ത് ഓരോ സംസ്ഥാനത്ത് മീൻസ് ഇപ്പോ കേരളത്തിലാണെങ്കിൽ ഒരു ഫുഡ് ഫുഡ്ഡ് അറിയപ്പെട്ടത് കീർത്ത കർനാടിയിലാണ് ഈ ഒരു ഫുഡ് അറിയപ്പെട്ടത് അതേപോലെ ഇങ്ങനിക്കങ്ങനെ പൊറ് രതിൽ ഫുഡ് ഫേവറേറ്റ് ആയിട്ട് മാറിയിട്ടുണ്ടോ
ഫേവറേറ്റ് മ്മഈ ബാംഗ്ലൂർ ഈ ഏറ്റവും കൂടുതൽ പേര്ട്ട ഏരിയ ആണല്ലോ ഈ ബാംഗ്ലൂര്ന്ന് പറ്ണ്ടത് കൊറെേ വെറൈറ്റി സ്വീറ്റ്സ് ഒക്കെ കഴിച്ചിട്ട് അടിപൊളിയാന്നോ ല്ലെ എം ജിറോട്ടുവിലും പിന്നെ ശിവാജി ഏ പറയും ഫുഡ്ഡോക്കെ ട്രൈ ചെയ്യും
ശിവാജി തങ്ങളെ അറി മെയിനായിട്ട് വര മ്മലെ ബീഫ്‌ല്ലേ അത് ന്നെ ഇ ഇറച്ചി ഐറ്റം സാ ണേറ്റവും കൂടുതൽ അറിയപ്പെട്ണെ ഊക്കബബ പിന്നെച്ചോ അവച്ചോ അവ മെയിനായിട്ട് പറയാണെങ്കി ചോബ്സ് ഉണ്ട് അവിടുത്തെ പേര്ങ്ങനെയാണ്ഞ ഒരു മൂന്ന് വർഷായിട്ട് അവിടെ വർക്ക് കിരി നെ അപ്പൊ അവിട്ത്തെ അപേക്ഷച്ച് നോക്കാണെങ്കി എനിക്ക് മെയിനാ യിട്ട് അവിടുത്തെ ഈ ബി പിന്നെഎല്ലാവരേറ്റു സിഷ്ടാണ് പിന്നെ അതൊ മെയിനായിട്ട് ബാംഗ്ലൂർ നിർത്തി പോരാൻ കാരണം ഇതേമാതിരി ഫുഡാട്ടോ എനിക്ക് ഫുഡ് പോയിസൺ എടുത്ത തവണ അടിച്ചതാ ഒരു തവണ ല്ല രണ്ട് തവണ അടിച്ചതാ ഞാനീ ബാംഗ്ലൂരിൽ വർക്ക് ഇതൊണ്ടിട്ട ടൈമില്ല് ത്തവണ ഫുഡ് പോയ്സൺ അടിച്ചു അതൊരു രണ്ടു മാസക്കെ എടുത്തു ഒന്ന് മാറി കിട്ടാൻ വേണ്ടിട്ട് അത് കഴിട്ട് പിന്നെ അടിച്ചപ്പോഴാണ് ഞാന് ബാംഗ്ലൂരു ഒന്ന് റിസൈൻ ചെയ്ത് ജോബ് നിർത്തിയ അതും ഈ ഫു ഫുഡ് കാരണം തന്നെ ഫുഡില് ദോഷകര നല്ല കാര്യങ്ങളും ഉണ്ട് ഫു വീട്ട്ല് നെഗറ്റീവ് കാര്യങ്ങളും ഉണ്ട്
സ്ട്രീറ്റ് ഫുഡ് ആവുമ്പോ പ്രത്യേച്ച് വൃത്തിന്റെ ണ്ണാണ്
ആ ഭയങ്കര പ്രശ്നാണ് വിശ്വസിച്ച് കഴിക്കാനും പറ്റൂ.
ആ ആ പിന്നെ
പക്ഷെ നമുക്കാണെങ്കി ആ സ്മെല്ലും കാര്യങ്ങളും വന്നായ്ഞ്ഞാ പിന്നെക്ക കഴിക്കാരിക്കാനും തോന്നത്തില്ല സത്യം പറഞ്ഞ
ആ നമ്മുടെ എല്ലാ തോന്ന മര്യാദക്ക് എല്ലാ ഫുഡും ട്രൈ ചെയ്യാന്നാണ് നമ്മള ഒരു ഇത്
ഉം നമ്മള് കേരളം ബേസ് കേരളത്തിലല്ലാം അബി അപേഷി സത്യാണ് എല്ലാരും നമ്മുടെ കേരളത്തില എല്ലാരും എവിടെ ഫുഡ് കണ്ടാലും ഇനി എങ്ങനത്തെ ടൈപ്പ് ഫുഡ്ടായാലും ഒരു തവണ വാ ഒന്ന് ട്രൈ യ്ത് നോക്കും കാല് തിന്റേ ടേസ് റ്റ് എന്താണ് എവിടെ പോയാലും നമ്മള് മെയിന് ഹോബി അതാണ് ഏത് ഫുഡ്ഡന്നെ ഒരു വട്ടം ട്രൈ ചെയ്തു ഇനിപ്പോ തേളാണെങ്കിലും ശരി പാമ്പാനും ശരി എന്തായാലും ശരി ഫുഡിന്റെ കാര്യത്തിൽ എല്ലരും ആ കാര്യത്തില് മിടുക്കരാണ് എന്താ അഭിപ്രായം ആ എന്നിട്ട് ഇനി നൈറ്റ് ഫുഡ് വല്ലും കഴിക്കാ പോവോ പ്പൊ അലോ